ഹലോ
ആഹ് ഹലോ
കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷൊക്കെ ആഹ് കിടന്ന് ഉറങ്ങിട്ടില്ല കെടന്ന് ഉറങ്ങട്ടെ
ആഹ് ആഹ് ആഹ്
ഇങ്ങട്ട് മക്കളോക്ക ഉറങ്ങിയോ
മക്കളോറങ്ങി ഞാനെ്റങ്ങിയാലും മക്കളുറങ്ങന്നും തോന്നണില്ല
ഉം ഓര് കളിച്ച് നടക്കായിരിക്കും കളിക്കായിരിക്കുല്ലേ
ആഹ് കിടന്നു കളിച്ചടക്കണ്
ഓഹ് പതിനൊന്നണിയും പന്ത്രണ്ടണിയൊക്കെ ആവുലേ ഓല്
കു കുട്ടികളൊന്നും ഇല്ലാലോ
ഇല്ല കുട്ടിയോളൊന്നായിട്ടില്ല
ആഹ് ആവുമ്പം ശരിയായിക്കോളും
ഏഹ്
ആവുമ്പം ശരിയായിക്കോളും
ആഹ്
ഉം
ആവുമ്പം ശരിയായിക്കോളും
ആപ്പം നല്ല രസായിരിക്കും ആവ്മ്പോ നല്ല രസായിരിക്കും
ആഹ് ഇങ്ങളോക്കെ ആ രസം അനുഭവിച്ചുലെ
മൂന്ന് വട്ടം
ആഹ്
ഉം പിന്നെ പിരീഡ്സൊക്കെ ആകുമ്പോ നല്ല പെയിൻ ഇണ്ടാവാറ്ണ്ടോ
പിന്നെ ൻക്ക്പ്പാ ആയി സുഖായി നിക്കാണ്
അതെലെ ഇനിക്ക് ഭയങ്കര പെയ്നാണ് പെയ്ൻ വെച്ചാ ഇപ്പം ഇച്ചിരി ഞാൻ ചെർപ്പ പിന്നെ മുന്നൊക്കെയ് കുട്ടോള് ഇണ്ടാവ്ണെല് മുമ്പൊക്കെ ഞാൻ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുമ്പോ തലകറങ്ങി വീഴുവാര്ന്നു
ഇൻക്കും അങ്ങനെ ഇൻക്ക് പെരൂ ഊരവേദനെണ് ഊരി ആഹ് ഊരി അടിവയറിന്റവടിം ഇങ്ങട്ട് വേദനായാല് ഇൻ ക്ക് ഫസ്റ്റ്ത്തെ ദിവസം എന്തും ചെയ്യാൻ കയ്യൂല ഒന്ന് കടന്ന് ഒറങ്ങി ച്ചണം ന്നാ പിന്നീം കൊഴ്പ്പല്ലാ
ഉം ഉം
ന്നാലും ഇങ്ങനെ ഇപ്പളൊക്കെണ്ട് ഊരവേദന ഇങ്ങനെ ഒരു സുഖം കി ഉം ഫസ്റ്റ് ഫസ്റ്റ്ത്തെ ദിവസം അങ്ങനെ തിര്ഞ്ഞും മർഞ്ഞും കൗന്നൊക്കെ കടന്ന് എങ്ങനൊക്കെ ഒറങ്ങൽ
ഒന്നാമത് ൻക്ക് കറക്റ്റ് അല്ല പി സി ഒ ഡി ടെ പ്രശ്നണ്ടേ
ഏഹ് ഇൻക്ക് പിന്നെ അതും ന്നുല്ലാ ഇൻക്ക് നാലഞ്ചീസം മുന്ന്ക്കൊ ബേക്ക്ക്കൊക്കാ ആവല്
ആഹ്
ഇങ്ങക്ക് എങ്ങനെ പത്തിസോ അങ്ങനെക്കെ
എനിക്ക് ഇപ്പൊ ഏഹ് ഇപ്പനീ ലാസ്റ്റ് എളയ മോൾടെ ഡെലിവറി കയിഞ്ഞ്ട്ട് കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല രണ്ടാ മത്തേന്റെ കയ്ഞ്ഞിട്ട് കറക്റ്റേന്നൂ കൊഴപ്പണ്ടായിലാ പക്ഷെ മുന്നക്കെയ് ഇങ്ങനെ ഒരു മാസം രണ്ട് മാസ ന്നും ആവില്ല പി സി ഒ ഡി ടെ പ്രശ്നം കാര്ണം
അത് പീ സി ഓ ഡിം കാര്യങ്ങളോന്നുല്ലാ ഇങ്ങള് എങ്ങനെ ഈ വിസ്പറാണോ വേക്കാറ്
ആഹ് ഞാൻ പാഡ്
ഏഹ് അല്ല ചെലോര് പറിണ്ട് അത് കേടാണെന്ന് പറീണ്ട് അത് സത്യന്നെ ആണാവലെ
ആഹ് സത്യന്നെരിക്കും എല്ലാത്തിനും അയിന്റേതായ ബുദ്ധിമുട്ടെള് ഇണ്ടാവോലൊ എള്പ്പത്തിന് വേണ്ടി ചെയ്യ്ന്നതല്ലേ നമ്മ അയ്നൊക്കെ അയ്ന്റേതായ ബുദ്ധിമു ട്ടെള് ഇണ്ടാവും ഇപ്പ കൊറെ ആൾ ക്കാര് മിക്കതും മെൻസ്ട്രൽ കപ്പാണ് യൂസെയ്യാ
ആഹ് ഇപ്പം അധികവും പക്ഷെ അത് വെക്കാനൊരു ധൈര്യ കൊറവാണത്
ഇൻക്ക് പേടിയാണ് പക്ഷെ അത് ഭയങ്കര കംഫർട്ടബളാന്ന് പറയും ഞാൻ ഇത് വരെ യൂസ് ചെയ്തിട്ടില്ല
ആഹ്
അഹ് ഭയങ്കര കംഫർട്ടബളാണെന്നാണ്
ആണന്ന് പറഞ്ഞ് ഇന്റെ അവടെ ഇമ്മച്ചി ഒക്കെ അതാ വെക്കാറ് ഇമ്മച്ചി പറഞ്ഞു നല്ല സുഖാണ് ഒക്കെ പർഞ്ഞു
ഉം ഉം
നല്ല സുഖാണ് വെച്ചാലും
അതെലേ മോൾ ഉപയോഗിക്കല്ണ്ടോ?
ഞാന് ഉപയോഗിച്ചിട്ടില്ല എൻക്ക്‌ എന്താണോ ഉള്ളുക്ക് പോകോന്നൊരു പേടി എന്റെ ഇമ്മ അവിട്ത്തെ മ്മറിയും അതൊന്നും കൊഴപ്പന്നുല്ല അത് വെച്ചാണ്ട് അയ്ക്ക്‌ ആയാണ്ട് പൊറത്ത്ക്കൊന്നും ആവൂല പറയും നമ്മളെ മറ്റേന്റെ ഒന്നും മാതിരി
ആഹ് പൊറ്ത്ത്ക്കൊന്നും ആവൂല്ല ഫുള്ള് അതിന്റെ ഉള്ളി തന്നെ ആയിട്ട് നമ്മള് അത് ഇട് ത്ത് ക്ലീൻ ചെയ്യലാണ് എന്നാണ് പറയ്ണത്
ആഹ് അങ്ങനെവുമ്പോ സുഖാണ് ആഹ് ഇ ശീല ആവുമ്പോ ഒരു കെദ്യാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പളെ
ആഹ് ഇത് അതങ്ങനെ വന്നാലും ലീക്കാവും പാഡ് ഉപയോഗിക്കുമ്പോളേ
ആഹ്
എങ്ങനെയാലും ഒരു സ്റ്റെൻ ഉണ്ടാവും നമ്മുടെ ഇന്നർ വെയയേഴ്സിലൊക്കെ
ആഹ് ശീല വെക്ക്ണായതല്ലേ കൺഫേർട്ട് പക്ഷെ ഞാനത് പ്പ ആദ്യയിട്ട് ഇങ്ങനെ വെച്ചോക്കാണ്.
ആഹ് വെച്ച് നോക്കിക്കോ
ഹസ്ബൻഡ് അറിയും മറ്റേതാ പേടാ ഇവട്ന്ന് ആകുമ്പോ ഒരു മോ ആരെങ്കിലും കാണോന്നോക്കെ ഒരു പേ ഇതാണ് കെട്ടീച്ച വീട്ട്ന്നാവുമ്പളേ
ആഹ്
എവിടിം ചിക്കാ വയ്യല്ലോ
ഉം ഉം ഉം
മൂത്തച്ചനുണ്ട് വീട്ട്ല് വടെ
ആഹ് ആഹ്
അപ്പോ വെച്ചാല് ഉണ്ടാവാനൊക്കെ കെതേടായിരിക്കും പേടച്ചാല്
അങ്ങനൊന്നുല്ല
ചേലോലറി വെച്ചാല് ഇതാണ് ആഹ്
ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്ന ഒന്നുല്ല അത്‌ എല്ലാത്തിനും ഓരോരുത്തര്ഓരോന്ന് പറയുന്നതല്ലേ
ആഹ് അത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ അതൊന്നും
ക്കാണ് പരീപ്സ്ഒക്കെ ഒക്കെയാണ് ഇന്നുണ്ടെങ്കില് പിന്നെ ഡെലി കൺസീവ് ആവാൻ വല്യ പ്രശ്നൊന്നുല്ല
ഇന്റേത് അതൊക്കെ കറക്റ്റ് ആവും
എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് മൂത്ത മോളുണ്ടായത്
ഉം ഞങ്ങൾത്പ്പ മൂന്ന് വർഷ ആവും
ട്രീറ്റ്മെന്റ് ഒന്നും നോക്ക്ണില്ലേ
അത് നോക്കുന്നുണ്ട്
അപ്പ എന്താ പറഞ്ഞേ
അയിലൊന്നു കൊഴപ്പല്ല ഓ വിറ്റാമിന്റെ ഓരോ മെഡിസിൻസ് തന്ന്ണ് രണ്ടാക്കും രണ്ടാക്കും കൊഴപ്പൊന്നുല്ല ആഹ് അതൊക്കെ ചെയ്താലുംഒന്നും കൊഴപ്പൊന്നുല്ല രണ്ടാക്കും
അപ്പായിക്കോളും
അതൊക്കെ പിന്നെ നമുക്ക് ഒരെ സമയംഉണ്ടല്ലോ പടച്ചോന്റെ ഭാത്ത്
ആഹ് അതന്നെ എല്ലാരും പറയുന്നേ
രണ്ടെണ്ണത്തിനെ റൂമിൽ അടച്ച് പൂട്ടിയാ മതി കുറെ നേരം
ഏഹ്
രണ്ടെണ്ണത്തിനെ റൂമിലിട്ട് പൂട്ടിടാ കുറച്ചു നേരം
ആഹ് ഇപ്പോലും നിത്തിട്ടില്ല ഹസ്ബന്റ്
ഉം ആഹ് അത്ശരിയാവും നമ്മ ടെൻഷന ഒന്നും അടിക്കണ്ട ഒക്കത്തിന്റെ ഒരു സമയുണ്ട് ഇൻഷാ അള്ളാ
അപ്പണ്ട് ശെരിയാവോ അതെന്നെ ഇപ്പൊ എല്ലരും പറഞ്ഞെ അതിനെന്താ
അതൊക്കെ ശെരിയാവും ശരിയാവേണ്ട എവിടെ പോവാന എല്ലാം എന്തിന് ഇപ്പേ ട്രീറ്റ്മെന്റ് ഇണ്ട് എന്തി കാര്യത്തിനും എന്തിനും ഒരു സൊല്യൂഷൻ ഇണ്ട്
ഇപ്പ ഇണ്ട് ഇപ്പ ഞങ്ങള് ഇന്തിന ആദ്യം ഇംഗ്ലീഷ് മരന്ന്
ആഹ്
പ്പാ ഇപ്പൊ എന്താണ് ഹോമിയോ
ഉം
ആദ്യം
ഫാസ്റ്റ് ആയിട്ടൊരു ഒരു റിസൾട്ട് എനിക്ക് തോന്നണ് ഹലോ ഇംഗ്ലീഷ് മരുന്നിനെ ഇരിക്കും തോന്ന്ണ് അറിയില്ല ട്ടാ ഹോമിയോനെ കുറിച്ച് എനിക്ക അറിയാത്തോ കൊണ്ടായിരിക്കാം ഏഹ് ഫാസ്റ്റ് ടെസ്റ്റ് റിസൾട്ട് ചിലപ്പോ ഇതിനെ ആയിരിക്കും
സ്മെല്ല് അത് വേഗം
എന്താ മോളെ കേട്ടില്ല
ഇംഗ്ലീഷ് മരുന്നാണ് വേഗം പിഠിക്കാന്ന് പറയുന്നകേക്കാ
ആ ആ ആ ആ ആഹ് ഫോളോപ്പ് ചെയ്താ മതി കറക്റ്റ് ആയിട്ടേ ഡോക്ടറെ കറക്റ്റ് സമയത്ത് കാണുക
ആഹ് നിങ്ങളെന്താ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നോ
ആഹ് എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ലേ മൂത്താളുണ്ടായത് പിന്നെ എനിക്ക് പി സി ഒ ടി ടെനല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടോവറിയും
നിങ്ങള് എങ്ങനെ ഇംഗ്ലീഷ് വെണ്ണേലുവ
ആഹ് ഇംഗ്ലീഷ് മരുന്നെരുന്നു പക്ഷെ വേറെ ആഹ് വേറെൊന്നും ചെയ്തില്ല മരുതി കൂടെന്നെ സെറ്റായി ഏഹ് പിന്നെ ആള് പുറത്തായിരുന്നു. നമ്മ നാട്ടിവരുമ്പോ ഡോക്ടറെ കാണും.
അപ്പോ അവര് നമ്മടെ പിരീഡ്സ് ആയിട്ട് മൂന്നിന്റെന്ന് രണ്ടിന്റെന്നൊക്കെ വരാൻ പറയും. അണ്ഡം സ്കാൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും.
നിങ്ങളഎങ്ങനെ ട്രീറ്റ്മെന്റ് എന്ന് മുതല തുടങ്ങിയപ്പോ
സത്യം പറഞ്ഞഒരു ബോധം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പൊ ആ പീരീഡ്സ് ഒന്നും കറ റ്റാ ആവാണ്ടായിരുന്നപ്പ അന്ന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്ല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് പീരീഡ്സ് ആയിലെങ്കി അത്ര ബുദ്ധിമുട്ടില്ലല്ലോന്ന് ആലോയിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനത്തൊരു പ്രശ്നഉള്ളത് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധല്ല
ആന് പരീഡ്സിന്റെ വേദനയും വേറെ പ്രസവ വേദ ന അങ്ങനെ വേറിയണേ
ഏഹ് ആഹ് പ്രസവവേദന പിരീഡ്സിന്റെ വേദന എന്ന് പറഞ്ഞാല്ലേ എനിക്ക് ഭയങ്കര പെയിൻനാണ് പിരീഡ്സ് ആയാല് അപ്പൊ എനിക്ക് പിരി എനിക്ക് ഫസ്റ്റ് ഡെലിവറിടെ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഡെലിവറിടെ പെയിൻ വന്നപ്പ എനിക്ക് ഫസ്റ്റ് ആ കൊറച്ച് സമയത്തൊന്നും എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനന്ന് കാരണം എനിക്ക എപ്പോഴും ഈ വേദനയണ്ടല്ലോ
ആഹ് അത് എന്റെ ഉമ്മ പറയും ഇങ്ങനെ ചെറിയൊരു വേദന ആകുമ്പോ ഇതിന് ഇതാവുമ്പോ എങ്ങനെ പ്രസവ വേദനയൊക്കെ സഹിക്ക യോച്ചുമ്മ
പ്രസവ വേദന എന്ന് പറഞ്ഞ അതൊരു വേദന തന്നെയാണ്
ആഹ് അത് വേറെ നമ്മക്ക് ഇതന്നെ സഹിക്കാൻ കഴിയന്ന് പക്ഷെ ചിലവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലില്ല
മറ്റേ ഞാൻ ഒമ്പത് മണിക്കൂർ വേദന സഹിച്ചേ ഒമ്പത് മണിക്കൂർ
ഉം
ഉം
അതന്നെ ചേലോൽകാനു ആഹ് അപ്പോ ഗതിടന്നേ വെയിറ്റ് ഇണ്ടാവുമ്പോ ഗതിടലെ
പിന്നെല്ലാണ്ട് ഉം ശരിയാന്നാമ്മോളെ വിളിക്കാട്ടാ എന്തസാ-